ഹലോ
ഹലോ കേക്കുന്നുണ്ടോ അടാ പിന്നെരു സംശയം ചോദട്ടെ ചോദിച്ചോട്ട് ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോഴേ പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ കോഴ്സ് ഏതാണോ നല്ലതെന്ന് തോന്നുന്നു
ആ് ഇപ്പൊ പ്ലസ് ഒക്കെ കഴിഞ്ഞിട്ട് പോവുകവാണെങ്കിൽ ഡി എൽ എടാ നല്ലതന്ന് എനിക്ക് തോന്നണത് കാരണം ഡി എൽ എഡ ഒക്കെ ആവുമ്പോഴേ ഇപ്പൊ നമുക്ക് ഒന്നു മുതല ഇട്ട് വരൊക്കെ പഠിപ്പിച്ചു കൊടുക്കാലോ അപ്പൊ നമുക്ക് പി എസ് സി ഒക്കെ എഴുതയാണെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ ജോലി ചെയ്യുക ചെയ്യ അതല്ലെങ്കിൽ നമുക്ക് ഇുതായിട്ടുള്ള സ്കൂളിലോ പ്രൈവറ്റായിട്ടൊക്കെ നമുക്ക്ോല കേട്ടറ്റ ഇട്ട്ുകണ എങ്കില്
ഓഹോ ഓ ആഹ പി എസ് സി എഴുതല്ലേ ആ ഓ പി എസ് സി എഴുതിയാലേ വേറൊരു കുുടുണ്ട് ഇങ്ങനെയുള്ള കോഴ്സ് പഠിച്ചാ അതിന് റിലേറ്റഡ ആായിട്ടുള്ള എല്ലേ പി എസ് സിക്കും ചോദിക്കും പൊതുവ്
ആഹ അതെ അതെ അതിപ്പോ നമ്മള് ഡി എൽ എഡ് പഠ ഒക്കെ ആണെങ്കിൽ അതിന്റെറെക്വസ്റ്റൻസാണ് ടീച്ചറി അതത് നമ്മ ടീറ ആണെന്ന് ഉദ്ദേശിക്ക ഗവൺെന്റ് ടീച്ചറ ആണ അതിന്റെ കുസിസ വരുള്ളൂത്ര
അന്നേരം ജോലി കിട്ടാനും എളപ്പുണ്ട് പി എസ് സി ആ മൊ പഠിക്കണ്ടേ
ഉം അതെ അങ്ങനെ ഒരു ഇതുണ്ട് പക്ഷെ കൊറ ന നമ്മള് നല്ലോണം ശക്ഷമിക്കണം കേട്ടോ നല്ലഞൻ പഠിച്ചാൽ തന്നെയാണ് കാര്യള്ള അല്ല അല്ലെങ്കിൽ നമുക്ക് കേട്ടിട്ട് കി ആണെങ്കിൽ നമക്ക് പ്രൈവറ്റ് ആയിട്ടോ എയ്ഡ ആട്ടൊക്കെ ചെയ്യാട്ടോ
ആഹ ഹഹ് ആഹ
ല്ല വീട്ടന്നള്ളു അതാണ് ഒന്നുകൂടി പ്ലസ് ടു ആയിട്ട് എടുക്കാൻ നല്ലത് പിന്നെ കൊമേഴ്സ്ക്കെ ക്ക ആണെങ്കിൽ നമ്മള് സി എ സി എം എ അങ്ങനെൊക്കെ എടുക്ക
ആ സി എ പക്ഷെ നല്ലൊരു ഓപ്ഷന ആണ് പക്ഷെ അതും
അത് എഴുതി കിട്ടാനും നല്ല പ പണിയാ തോന്നുന്നു
എഴുതി ആ എഴുതി കിട്ടാൻ നല്ല പാടാ അത് പിന്നെ ഇയർ ആയിട്ടല്ല അതൊരു ആ അത് ഓരോ സ്റ്റെപ്പായിട്ടാണ്
ആ ഇന്റർ ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെ ഉണ്ട്
ആ ഫൗണ്ടേഷൻ ഇന്റർ അങ്ങനെ ആ ഒരു ലെവല് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റും ആ അങ്ങനെ ക കേട്ടിട്ടൊണ്ട് പക്ഷെ നമ്മള് ബീറ്റൊക്കെക്കെെ ഡിഗ്രിക്കക്ക്ക്കെ ഫസ്റ്റ് ഇയർ ഒരു സെം കഴിയുമ്പോ അടുത്ത സെമ്മിലോട്ട് ക്ക് പോവല്ലേ
ആ അതെ
സപ്ലൈ ഉണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തി എഴുതല്ലേ
ആ ഇപ്പ അങ്ങനെ ബിടെക് അങ്ങനെ ആരും അങ്ങനെ വല്ലാ വല്യയ രീതിയിൽ എടുക്ക കാണാറില്ല
ആ ഇല്ല ല്ലേ
ആ ആ ബീടെക്ക്ക്കാരാണ് ആദ്യൊക്കെ പറയണ പോലെ നമ്മള് എൻട്രൻസ് എഴുതണോ ബീടെക്ക്കയറോ അങ്ങനെരു
ആ ആ ആ ഇപ്പം ഡിഗ്രിക്ക്കൊന്നും അഡ്മിഷൻ കിട്ട- അ നേരയങ്ങ് ബിടെക്കിന് പോകും ആ അങ്ങനത്തെരവസ്ഥയാണ് ഇപ്പോൾ ഇഷ്ടം പോലെ കോളേജുകളും എല്ലാം ഉണ്ടല്ലേ
ആ ഇപ്പ പിന്നെല്ലാരും ഹോസ്പിറ്റല് അല്ല ഹോസ്റ്റ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനത്തെ കോഴ്സുകൾ ചെയ്യുന്നുണ്ട് ഉം ഇതാകുമ്പ നല്ല സ്കോപ്പ് ഉള്ള ആളുകളേ നല്ല സ്കോപ്പ്ള്ളത് നോക്ക അതെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ ഇപ്പൊ ഫുൾ രോഗികളും ആണ് ഫാസ്റ്റ് ഫുഡും ഓരോ രോഗങ്ങളായിട്ടും ഇങ്ങന
അതിപ്പോ ബിസിന ഒരു ഹോസ്പിറ്റലന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ബിസിനസ് ആണ്
മാറ്റടുത്തെ അപ്പെ കുട്ടികളും ശ്രദ്ധിക്കണ എന്താ വെച്ചൊ ആ ഒരു ഏരിയയില് ഇപ്പോഴ നമുക്കൊരു ഒരു എന്താണ് ജോലി കിട്ടും കിട്ടൊനൊള്ളരു ഉറപ്പുണ്ട്
ആ
അതുകൊണ്ടാണ് ആ ഒരു സെക്ഷനിലേക്ക് എല്ലാവും ഇപ്പോ പോണ തോന്നുന്നത് കാരണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനൊക്കെ ഇഷ്ടംപോലെ ഓൺലൈനിൽ ഉണ്ട്
ആ ഉണ്ടല്ലേ പിന്നെ വെളിയിലോട്ട് ഇപ്പ വെളിയിലോട്ട് പോകണമെങ്കിൽ അബ്രോഡ് പോണമെങ്കിലും നേഴ്സിംഗങ് പഠിച്ച മെഡിക്കൽ ഫീൽഡ് പഠിച്ചവർക്ക നല്ല ഡിമാൻ്ണ് ഉം
പിന്നെ ഈ ആയുർവേദ നഴ്സിംഗ് ഇല്ലേ
ആ ആ
ആ അതും ഉണ്ട് അതിപ്പോ നല്ലോണം എല്ലാവരും എടുക്കണ ഒരു കോഴ്സ് ആയിട്ട് കാണുന്നുണ്ട് പ്ലസ്സ്
ആണോ എനക്ക് അതിനെ കുറിച്ച് അറിയത്തില്ലടാ
ആഹ് ഇഷ്ടം പോലെ ആളുകൾക്കുണ്ട് പിന്നെ ഈ പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അതെ ഗേൾസ് ആണ് കൂടുതലായി എടുക്കണെ അ നല്ല ക്യാഷും കിട്ടുണ്ട് തോന്നുന്നു ഓരോ പ്രസവത്തിന് ഇങ്ങനെ ഇതാക്കി കഴിയുമ്പോത്തെനും അവർക്ക് ഇത്രയും എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കണ്ടേ അപ്പൊ കൂടുതൽ ആളുകൾ അങ്ങനൊക്കെ ഫോക്കസ് ചെയ്യണം
അതങ്ങനെയണ്ടാ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രസവം കഴിഞ്ഞ് ആ പെൺ കൊച്ചിനെയെ വന്ന് കൊച്ചിനെയും അമ്മയും കുഞ്ഞിനെയും ഒന്ന് കുളിപ്പിച്ചു ച്ച്കഴിഞ്ഞ ആക്കുന്നതിന് നല്ല എമൗണ്ടാണ് എമൗണ്ടാണ് അവര് അങ്ങനത്തുള്ള ആൾക്കാരെ കിട്ടാനുമില്ല
ആ അതെ അപ്പൊ അത് അത്രയും അറിയണ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക പറഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലതാ കാരണം നമ്മുടെ ഒരു ശരീരം മൊത്തെമൊരു മൊത്തം ആ ഇതട്ട് ഇരിക്കണ സമയമല്ലേ അപ്പൊ അ നന്നായിട്ട് അങ്ങട്ട് കൊണ്ടുവരികയന്ന് പറയ പേൻറ്സിനെ കൊണ്ട് നടക്കണ കാര്യമാവില്ല അുകൊണ്ടാണ് ഇപ്പോ അങ്ങനത്തെ
അല്ലല്ല അപ്പ ഒരാൾ പ്രസവിച്ച് കിടക്കുമ്പോൾ വീട്ടിൽ ഒരുപാട് ഒരുപാട് ജോലി ഇല്ല അതിന്റെ കൂടെ പിന്നെ അവരകൂടെ നോക്കാൻ പറ്റ
ആ പിന്നെ അവർക്ക് വേണ്ട കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ
ആ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ അത് അത് ഉംഅത്അറിയാവുന്നവരേ വിളിക്കത്തുള്ളൂ ആ നമ്മൾ തിരക്കും ആ
ആ ഇപ്പൊ അങ്ങനെ പഠിക്കണ കുട്ടികൾ ഇണ്ടന്ന് പറയണത് പണ്ടത്തെ ആളുകൾക്കല്ലാം അതൊക്കെ കൂടുതൽ അറിയ അപ്പൊ അങ്ങനത്തെ പഠിച്ചിട്ടുള്ള ആ പ്രൊഫഷണൽ ആയിട്ട് പഠി പഠിക്കുകയാണെ ഇപ്പൊ വീടിന്റെ അടുത്ത് ഒരു കുട്ടി പോണുണ്ടേ അതാ പിന്നെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറയണത്
ആഹ് അത് ഞാനത് പ ആഹ് ഞാനിപ്പഴാ അങ്ങനെ അത് ആയുർവേദ നഴ്സിങ്ങിന് പഠി ഒണ്ടെന്നൊക്കെ അറിയ ഇങ്ങനെ പ പഠിക്കുന്നോര് നമ്മുക്കറിയത്തില്ല ഇത്രേം ഡീറ്റേൽ ആയിട്ടും അറിയത്തില്ലാരുന്ന് നമ്മള് ഓരോരുത്തരോടെ സംസാരിക്കുമ്പോഴല്ലേ അറി
ആഹ് ബാംഗ്ലൂര് അങ്ങനെക്കെള്ള സ്ഥലങ്ങളിലക്ക നല്ല സ്കോപ്പ് ഉണ്ട്ത്രേ പിന്നെ ഗൾഫിലൊക്കെ ഇപ്പം നഴ്സിങ്ങിന് ഗൾഫിലൊക്കെ നല്ല സ്കോപ്പ് അല്ലേ അതേപോലെ ആയുർവേദ നഴ്സിങ്ങിന് ഗൾഫില് നല്ല സ്കോപ്പ് ഉണ്ട് അത്രേ ഇപ്പൊ
ഓഹോ അങ്ങനെ ഉള്ള കറക്റ്റ് ആയിരിക്കും അത് അറിയത്തില്ല ഞാൻ ആലോചിക്കുവാ ഹയർ സ്റ്റഡീസിന് ഒക്കെ ഏതാണ് നല്ലെന്ന് എനിക്ക്
അയിന് ഡിഗ്രി വേണം പി ജി വേണംന്നൊക്കെ പറയും ന്നാ പോലും എല്ലാവരും ഒരു സ്വന്തായിട്ടൊരു പ്രൊഫഷനായിട്ട് ഇരിക്കണം അങ്ങനത്തെരു മൈൻഡ് ആയിട്ട് അപ്പ എല്ലാരും പോണത് അപ്പ എല്ലാവരും പ്ലസ് ടു കഴിയണ ഓരോ പ്രൊഫഷലായുള്ള എല്ലാ കോഴ്സുകൾ എടുക്കുള്ളു ലൈഫ് സെറ്റിൽ ആക്കാണ് പക്ഷെ പണ്ട് അങ്ങനല്ലല്ലോ നമ്മള്
ആ പണ്ടെന്ന് പറഞ്ഞാ വീട്ടുകാര് കൊണ്ട് ആ അത് അങ്ങനൊരു കസ്റ്റമായിരുന്നു നമ്മുടേക്ക കാലത്ത് കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ ചെ കേട്ടിട്ടുണ്ട് ഡിഗ്രി പ്ലസ്ടു കഴിഞ്ഞ അന്ന് പ്ലസ് - സ് ടു അല്ല പ്രീ ഡിഗ്രി അല്ലേ പണ്ട് പണ്ടൊക്കെ ആ അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞാ ഡിഗ്രി
അതെ ഞാൻ പഠിക്കണ്ട കാലത്തതേ പ്ലസ് ടു കഴിഞ്ഞാ ആ എല്ലാവരും ഡിഗ്രി എടുക്കണം ഡിഗ്രി കഴിഞ്ഞ പി ജി എടുക്കണം അങ്ങനൊരു ഇതാരുന്നു അങ്ങനെ എടു ക്കാത്തവര് പഠിക്കാത്തോര് അങ്ങനത്തൊരു ഇതാരുന്നു ആഹ്
മുന്നേ പെമ്പുള്ളരെ കെട്ടിച്ച് വിടുവാരുന്നു
ആഹ് കെട്ടിച്ചു വിടും അങ്ങനെത്തെ ഒരു ഇതാരുന്നു പക്ഷെ അതിന്നൊക്കെ നല്ലോണം മാറീണ്ട് അത് നല്ലൊരു തീരുമാനായിട്ട് പ്പൊ കുട്ടികളുടെ ഇപ്പ കുട്ടികൾ
എപ്പഴായാലും സ്വ സ്വ ബോധം വന്ന് സ്വന്തം കാലിൽ നിന്നിട്ട് മതി ഇപ്പൊ പെൺകുട്ടികള് പറയുന്നെ ഞങ്ങക്ക് കല്യാണം വേണ്ട എപ്പഴായാലും ജോലി കിട്ടീട്ട് മതിയെന്നാ
ആഹ് ആഹ് ശരിക്കും ഇപ്പ ജോലി കിട്ടിയവര് തന്നെ പറയണത് ഒന്നും കൂടി ഒന്ന് ഇതാവട്ടെ എന്നിട്ട് നോക്കാന്നൊക്കെയാ പറയണത്
ആ ഫിനാൻഷ്യലി ഒന്ന് സെറ്റിൽ ആവട്ടെന്ന് പറയും
ഇപ്പ ഇവിട അടുത്ത് ഒരു കുട്ടി നഴ്‌സ്‌ ആണെ അപ്പ ആ കുട്ടി ഞാൻ ഇങ്ങനെ കല്യാണൊക്കെ ഇര വയസൊക്കെ ആയപ്പോ കല്യാണോക്കെ നോക്കാണില്ലേന്ന്‌ ഒക്ക പറയുമ്പോൾ അവള് പറയണത് സെറ്റിൽ ആവ എന്നിട്ട് ഞാൻ നോ ണുള്ളൂ എന്ന് പറയാണി അപ്പൊ ന
പെൺകുട്ടികൾ അങ്ങനെ പറയണത് ഒന്നൂടെ സെറ്റിൽ ആവ വട്ടെ. ജോലി കിട്ടിയാ ഓക്കെ ഇല്ലേന്ന് ചോദിച്ചപ്പ ഇല്ല ഞങ്ങള് കൊറച്ചുടൊന്ന് സെറ്റിൽ ആവണോന്ന് പറയും അതാണ്
ഞാന് ഡിഗ്രി കഴിഞ്ഞപ്പോ എന്തേലും ഒക്കെ ഒരു വർക്ക് വേഗം ചെയ്യണം എന്നിട്ടാണ് കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ അങ്ങനെ ഒരു ഇതാർന്നേ എന്നാലും ജോലി കിട്ടീട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത് എന്നാപോലും നമുക്ക് അങ്ങനെ കി അതിന് ശേഷം അങ്ങനെ പിന്നെ ഒന്നൂടെ സെറ്റിൽ ആവട്ടെ എന്നൊന്നും ഒരു മൈൻഡ് ഉണ്ടാരുന്നില്ല
ആഹ്
ആഹ് അങ്ങനെ പറയണ കേട്ടപ്പോ ഓഹ് ശരി-
ആഹ് ആ ഇപ്പഴത്തെ കുഞ്ഞുങ്ങള് അങ്ങനെ തിങ്ക് ചെയ്യത്തൊള്ള് ആഹ് ഇപ്പവര് റ്റ്ലായിട്ട് മത്യേന്ന് പറയും എഹ് ഇപ്പത്പോലെ ഏജ് ഏജായാലും അ നോക്കുന്നെ അവരുടെ ഏജിലുള്ളവരെല്ലേ അവ
ആഹ്
പാടെജ് വ്യത്യാസം
ആഹ് അത് ശെര്യാ പണ്ട് കാലത്താർന്നു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് അങ്ങനെക്കെ ഡിഫ്റെൻസ് ലാര്ന്നു പ്പ
ആഹ് ആറ് വയസൊക്കെ ഇപ്പം അത് ജ അതെ അവര് ൻ ത്വല്ല. എടാ പോട എന്ന്ള്ള ആ ഒര് ആഹ്
അല്ല അങ്ങനുള്ളവരാണെങ്കിലും ഒന്നും കൂടി ആ ശെരിക്കും മറ്റേത് നമ്മളൊരു ബഹുമാനത്തോട് കൂടി നിക്കേണ്ടി വരും.
അതാണ് ശെരിക്കൊരു ഫ്രീഡം ഉം ആഹ് ഇപ്പഴ്ത്ത ആഹ് അങ്ങനെ കാഴ്ചപ്പാടുകളെല്ലാം അങ്ങനെ മാ റി ഇനി പത്ത് വർഷം കൂടി കഴിയുമ്പം എന്താണ് മാ ചിന്തിക്കാൻ പറ്റത്തില്ല.
തെ ഉം പ്പഴാച്ചന്ന പെൺകുട്ട്യേള് ഇങ്ങനെ കൂടുതല് കല്യാണം കിട്ടാത്തതും ചെക്കന്മാര്ക്കാന്നാ ഇങ്ങനെ പറയണ്ടല്ലേ.
ആന്ന് സത്യാണ് നമ്മടെ നാട്ടിലൊക്കെ ഇഷ്ടം മ്പോലെ ചെക്കമ്മാര് പെണ്ണ കെട്ടാൻ നിപ്പുണ്ട്. ഉം നല്ല പഠിത്തൊള്ളതും ജോലിള്ളതും എല്ലാം ഉണ്ട് എല്ലാ കാറ്റഗറിലുള്ളതുണ്ട്.
അതെ പക്ഷെ പെൺകുട്ട്യേൾക്ക് പ്പൊര് അവര് എന്താ ചിന്തിക്കുന്ന ച്ചെങ്കില് പത്ത് കൊണ്ടാ കല്യാണം കഴിഞ്ഞവരൊക്കെ ഓരോരോ കുടുംബം കുട്ടികള് ഒരു ബാധ്യത പോലെണ് കൊണ്ടട്ക്ക്ണെ പോലെന്നത്. ഇങ്ങനെ ചിന്തിക്കണതെ പെൺകുട്ട്യാളെ അപ്പൊ ഇവര്ക്കതാ അത്രയും ആസെപ്റ്റെയ്യൻ പറ്റാണ്ടാ കാരണം ഈ ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോ അയ്യോ ഇതെന്താണ് ഇങ്ങനെ അങ്ങനൊരു മൈൻ്റായോണീ അതാണ് കൂടുതലും പെൺകുട്ട്യള്
അതെ അതെ ഇപ്പൊ ഒരുപാട് ഡിവോഴ്സ് കേസ്ളൊക്കെ വെര്ന്ന്ണ്ടല്ലേ, അവര് അഡ്ജസ്റ്റ് ചെയ്യത്തില്ലല്ലേ ഇപ്പഴത്തെ കു
അതെ ഇല്ല ഇല്ല
ആ ഞങ്ങെളെന്തിനാ അഡ്ജസ്റ്റ് ചെയ്യുന്നെതെറിയ ഒക്കെയാണ് കാരണങ്ങള്. ഇപ്പ ഇഷ്ടംപോലെ കല്ല്യാണം കഴിയിന്ന് ഇഷ്ടം പോലെ ഡിവോഴ്സ് ആവ്ന്ന് അങ്ങനെ
ആഹ് ആഹ് അത്രേം ഇതായിട്ട്ള്ള ആള്കളെന്നെയാണ് ന നല്ലം പോലെ പോണൊള്ളൂ.
മ് ഹ് ഹ് ആന്ന്
പിന്നെ സ്വന്തായിട്ടൊരു ജോലി വരുമാനം സ്വന്തായി വീട് അങ്ങനെക്കെ ഇള്ളവര് ഇപ്പൊ അതായത് ഒന്നിച്ച് പോണ്ല്ലെങ്കിലു കൊഴപ്പില്ല നമ്മക്ക് ഇപ്പ ഒന്നാം കാലില് നിക്കാൻ പ
ആഹ് ആഹ് ആഹ് അങ്ങൻത്തൊള്ളോര് പണ്ടെള്ള അങ്ങനെയലല്ലാ അവരെ ഡിപെന്റയ്തല്ലേ ജവിക്കാൻ പറ്റത്തൊള്ളായിരുന്നു.
ഏഹ് ശെരിക്കും നമ്മക്ക് ജോലി കാര്യങ്ങളൊന്നുല്ല അപ്പ നമുക്കിപ്പ ഡൈവോഴ്സും ചെയ്യാൻ പറ്റില്ല വീട്ട് പോ പോയി നിക്കാനും പറ്റില്ല അങ്ങൻതൊരു ഇതാണ്.
പണ്ട് പേരന്റ്സ് പറയത്തില്ല കെ ട്ടിച്ചൂട്ട അവിടെത്തന്നെ നിക്കണം. അതാണ് നിങ്ങൾടെ വീട്. ഇപ്പഴ അങ്ങനെ അല്ലല്ലോ പറയുന്നേ ഇഹ് ഇഹ് പിടിച്ച് നിക്കണെന്ന്. അതെ, ഇപ്പ അങ്ങനെല്ലാ പറയുന്നെ മാത്രം മോക്ക അവിടെ എന്തേലും ബുദ്ധിമുട്ട് ഇണ്ടേ ഇങ്ങ് തിരിച്ച് പോരെ എന്ന് പറയ്ണ്.
ആഹ് ഇങ്ങട്ട് പോരെ പറയും. അല്ല അത് ഒരുപാട് ഈ സൂസൈഡും കാര്യങ്ങളൊക്കെ വരിക കാരനാണ് അങ്ങനെ പറയണത്.
കേൾക്കുന്നുണ്ടല്ലേ എന്നൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു എന്താ പറയുന്നത് അവർക്ക് പിടിച്ച് എങ്ങനെ പെട്ടെന്ന് ത പോ എന്തെും പ്രശ്നങ്ങൾ വന്നാല ഇ ത ഇഷ്ടം പോലെ കേക്കുന്നില്ല സ്കൂൾ പഠിക്കുന്നാലും കോളജ് പഠിക്കുന്നതിാലും ഇഷ്ടം പോലെ ആത്മഹത്യ ചെയ്യ ആമഹത്യ ചെയുന്ന അതൊരുട്രൻഡ് പോലാണ്ങ് തോന്നുന്നത്
അതെ എങ്ങനെഏ ഇരു വരണാവലെ
സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ടീച്ചർ വഴക്ക കുറഞ്ഞ പേരൻസ് വഴക്ക് കുഞ് അല്ലെങ്ക മൊബൈൽ ഫോൺ കൊടുത്തില്ല ടിവിയുടെ റിമോട്ട് കൊടുത്തില്ല എന്നന്ന് പറഞ്ഞ ഇഷ്ടം പോലെ നമ്മൾ പത്രത്തി വായിക്കുന്നെ ആ കുട്ടികൾക്ക് ആ ഒരു എന്താ ഒരു പിടിച്ചുനിക്കാനുള്ളൊരു കഴിവില്ല അതാ ഉം അതാ പിടിച്ചു നിക്കാനുള്ള ഒരു കഴിവില്ലാത്ത കൊണ്ടാ അങ്ങനെ തോന്നുന്നത്
അതെ അത് വേണേ അതിണ്ടെ ഇണ്ടെങ്കിലാണ് മുന്നോട്ട് പോവൊള്ളൂ എന്നാ വിളിക്കോണ്ടിട്ടോ ഹലോ ആ ശരി ശരി